ഹലോ ഹലോ
ഹലോ കേക്ക്‌ണ്ടോ
ആഹ് ഇണ്ട്
ആഹ് ഇവടെ നല്ല മഴയാണ്
ഏഹ് ഇവിടെ നാത്തൂന്ന് നല്ല മഴ ഒന്ന് പെയ്തു പോയി ഇപ്പോ നല്ലൊരു മഴ പെയ്തു അത് കഴിഞ്ഞു
ഇവിടെ നല്ല മഴ പെയ്തോണ്ട്ക്കാണ് ഇപ്പോ പോ റേയ്ഞ്ചിന്റെ പ്രശ്നം ഇണ്ടോന്നറിയില്ല എന്തൊക്ക വർത്താനം ന്നിട്ട് കുട്ട്യോളൊക്കെ പോയോ
ആഹ് പോയ്
ഉം പിന്നെ വൻ വണ്ടി വരോ അവിടെ
ആഹ് ആ ഇബടെ ബസ്സ് എന്താ സ്കൂൾ ബസിലാണ് പോക ഇവടെ കൊറേ കുട്ട്യോള്ണ്ട് അവര് എന്താ ഇവടെ കട ഒരു കടെണ്ട് ആ കടെന്റെ അടുത്ത് ന്ന് ആണ് കേ പിന്നെ സ്കൂലിള് എത്തിങ്ങനെ എത്തിങ്ങനെ അവരെ ക്ലാസ്സിന്റെ മുന്നിലാണ് എറക്ക അപ്പൊ മഴ പെയ്യുമ്പോളും
ആഹ് ആഹ് ആഹ് പിന്നെ എൽ കെ ജിലോ എൽ കെ ജിലല്ലേ വേ അല്ലേ ഹെൽപ് അവടെ ഹെൽ ൽപ്പറ്ണ്ടാവില്ലേ കുട്ട്യോളെ നോക്കാനോ
ആഹ് ണ്ട് ആഹ് എന്താ ആഹ് തുടങ്ങിക്ക്ണ്പ്പം അല്ല്ങ്കി ഞാ അംഗലവാടി ആഹ് അല്ല വല്യയ മടിയൊന്നുല്ല അംഗണവടിയില് പോവു അങ്ങനെ എഴുതിട്ട് എന്താ ശീലുണ്ട് അ ഷരങ്ങളൊക്കെ കുറെ എഴുതാനറിയും
ആഹ് ഇംഗ്ലീഷും പിന്നെ മലയാളവും ല്ലെ പിന്നെ ഏതെലും വിഷയണ്ടോ
ആഹ് മലയാ ഇ വി എസും
മലയാളും മാക്സും ല്ലെ മലയാളം മാക്‌സും ഉം ഉം ഉം നല്ല ടീച്ചേഴ്സൊക്കെയണോ
ആഹ് നല്ല ടീച്ചേഴ്സാണ് പിന്നെ ഒലേ ഇഷ്ടത്തിനാ നിക്കുന്ന ടീച്ചേഴ്സ് മാര് തന്നെല്ലാ
ആഹ് ഭക്ഷണ അവിടെ ഉണ്ടാവൂല്ലേ
ആഹ് ഭക്ഷണ അവർക്ക്ണ്ട് ഓൽക്ക് ഫീസ് ന്താണായാലും എസ്‌റ്റി മറ്റേ കുട്ടികൾക് ഉള്ളത് ണ്ടായെന്നു ല്ല വല്യ കുട്ടികള് യു പി സ്കൂളാണ് ഏഴ് വരെയുള്ള സ്കൂളാണ് അപ്പൊ അവർക്ക് അവിടെ ചോറും പാല് മുട്ട അങ്ങനത്തെ കൊടുക്കും അപ്പൊ ഇവർക്കും നല്ല കിട്ടും അവിടുത്തമോൻ പോയാ
ആഹ് മോന് പോയി ഇന്ന് ട്യൂഷനോള്ളോണ്ട് നേരത്തെ പോയി
ആഹ്
പിന്നെ രാവിലെ പോകു മദ്രസ വിട്ടയിഞ്ഞാൽ പിന്നെ അധിക സമയല്ല അപ്പോൾ പിന്നെ വേഗം കുളിച്ചൊരുങ്ങി ആക്ടിവ പക്ഷെ കഴിച്ച് ഓൻ പോവും വൈന്നേരം പിന്നെ നാലരയൊക്കെ ആവുമ്പോ എത്തും എങ്ങനെ
മദ്രസ്ക്ക് പോവുണ്ടോ
ആ മദ്രസെ പോന്നുണ്ട് മദ്രസെ രാവിലെ ആറ് മണിക്ക് തൊടങ്ങും. ഏ ഏഴ് മണിയാകുമ്പ ഏഴേകാല ആകുമ്പോ കഴും എട്ട് മണിക്ക് ട്യൂഷൻ തുടങ്ങും. അപ്പോഴേക്ക് കുളിച്ച് ഒരുങ്ങിയിട്ട് പോകണം വടെ വീട്ടിലെത്തി നടന്നന്ന് വന്നിട്ട് ഭക്ഷണം കഴിച്ച് ഡ്രസ് മാർക്ക്‌ പൊതി കെട്ടണ ആവും അപ്പൊ ഇങ്ങട് എത്തും പിന്നെ ഒ ആ ഒമ്പാതര മുതൽ പിന്നേക്ലാസ്സ്‌ സ് സ്കൂളും തുടങ്ങല്ലേ
പോവൻറേഞ്ഞുല്ലേ ഇപ്പോഴും ഇവിടെ തന്നൊണോ? ടൂഷൻ സെന്ററ് ടൂഷൻ ഇവരുടെ സ്കൂള്
ട്യൂഷൻ ഫീയോ?
ക്ലിയർആയില്ല ഒന്നുകൂടി പറയ്
ട്യൂഷൻ സെന്റർ ഉസ്കൂളിന്റെ അടുത്താണോ?
ആഹ് ആഹ് സ്കൂളിന്റെ അടുത്തുള്ള ട്യൂഷൻ സെന്റർ തന്നെയാണ്. കൊഴപ്പല്ലന്ന് പറയേണ്ട് മറ്റേസ്കൂളിലാകുമ്പോ കുട്ടികൾടെ കൂട്ടത്തിൽ ഇങ്ങനെ കളിയില് പെട്ടതിന് ശേഷമേ അപ്പൊ അന് ശ്രദ്ധ കിട്ടാത്തോണ്ട് കുട്ടി ശ്രദ്ധ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ട്യൂഷന് ന്ന് വിട്ടതാ പഠിക്കൻനാറിയവര് അറിയാത്തവര് ന്നല്ല പക്ഷെ ഒരാള്ടെ ഒരു കണ്ടട്രോളിൽ ഉണ്ടാവുമ്പോൾ നല്ലതല്ല- വിചാരിച്ചിട്ട് മറ്റേത് സ്കൂളിൽ ആവുമ്പോ അവര് അങ്ങനെ പഠിപ്പിച്ചാലും പോവല ഇവര് വേണ്ടവരു പഠിച്ചോ അങ്ങനത്തൊരു ഇതല്ലേ ട്യൂഷൻ വീട്ടിലാകുമ്പോ ചിലപ്പോന്നു അവര് പേടിപ്പിക്കുങ്കിലും ചെയ്യൂ
കൊറച്ചു സ്ട്രക്റ്റ്ണ്ടാവല്ലോ അവിടെ ഓർക്ക് ഇഷ്‌ടത്തിന്ന്
വിചാരിച്ചട്ട് ആ വീട്ടന്നായാലും പഠിച്ചോണ്ട് അനെ ഇരിക്കൂല്ല പെൺകുട്ടളെ പോലെ പഠിക്കൂലല്ലോ ആൺകട്ടികള് അതെ ആഹ് നമ്മ പറഞ്ഞ അനുസരിക്കൂല ഇപ്പ ആഹ് ഒര് പ്രായ ആതുകൊണ്ടേ-
ആഹ് അങ്ങനൊന്നും അവനെ കട്ടില്ല ഇപ്പ സ്കൂൾ പിന്നെ കളിക്കാനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ അപ്പൊ പിന്നെ ആഹ് ഒരിതുണ്ടാവും
ആഹ് അപ്പൊട്ട എസ് എസ് എൽ സി അതിന്റെ സീരിയസ് ഒന്നും ഇപ്പ അവർക്ക് പറഞ്ഞ മനസ്സിലാവൂല്ല പക്ഷെ
ആഹ് -
ഓരോ കളക്ക് നമ്മൾ വിട്ട്ഴിട്ടുണ്ടെങ്കിലെ ഓര ലൈഫല്ലേതാവുക ന്ന് വിചാരിച്ചിട്ടങ്ങനെ ഇട്ടിട്ടുണ്ടാവ അവിടുന്ന് പഠിക്കണ പടിത്തം തന്നെ ഉണ്ടാവുള്ളൂടീച്ചർമാർ കംപ്ലയിന്റുകളൊന്നും പറയില്ല പക്ഷെ ഇവിടെ ഞാൻ പുസ്തകം തുറക്കണ അങ്ങനത്തെ പരിപാടിയൊന്നുല്ല.
ആഹ് പിന്നെങ്ങാനും. ഇവിടന്ന് ചിലരൊക്കെ സ്കൂൾ തന്നെ കിട്ടണ മതി ട്ടോ.
ആഹ് മതി ജയിച്ചു പോണണ്ട് ജയി- പോകുന്നുണ്ട് പക്ഷെ അതൊണ്ട് എസ് എൽ സിക്ക് കിഞ്ഞാൽ പിന്ന പോരല്ലോ പിന്നെ പ്ലസ്- വണ്ണിന് അഡ്മിഷനൊക്കെ കിട്ടണെങ്കിലൊക്കെ മാർക്ക് ഇല്ലെങ്കി പോയി- ഇല്ലേ പിന്നെ നമ്മള് ഫീ ഇല്ലാത്ത പൈസ ഇണ്ടാക്കിട്ട് വേണ്ടേരും അഡ്മിഷൻ എടുക്കണെകിലോ? ഇതക്കെ ആ ബുദ്ധിമുട്ടാവ ഇപ്പോരിക്കും ഇപ്പ മനസ്സിലാവൂല നമുക്കത് മുൻകൂട്ടി അരണം അതുകൊണ്ട് നമ്മള റൂട്ട് മാറ്റി കൊടുക്കുകന്നള്ളു-
അടുത്ത സ്കൂൾക്ക് പോകേണ്ട സമയമാവുമ്പോ ഈക്കാരെ വെ ചിന്തിക്കുക. അന്ന് പഠിച്ചാൻ മതിൻന്നക്കണ്ട ഇണ്ടല്ലോ അത കല്ലിട്ടുള്ള അടുത്ത റിസൾട്ട് അങ്ങട്ടക്കാര ആലോചിക്ക
ഉ അതാണ് ഒരു സീരിയസ് പ്രശ്നം ഇല്ലഒന്നാമത് അതിന് അതിനേകുറിച്ച് അതാ അതൊരു നല്ലൊരു സ്ട്രിക്റ്റായ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലെങ്കിലേ അത് അതിന്റേതായ പോസ്റ്ററള് നമ്മള് കുട്ടേലെടുത്ത് കാണും ഉം.
പിന്നെ.
ച്ചു കളിയൊക്കെയുള്ള കുട്ട്യാള് ള്ള പിന്നേ.
അങ്ങനെ ഓരോ ലഹാലും അങ്ങനത്തൊക്കെ വ അങ്ങനത്തൊക്കെ പെടും എന്നുള്ളൊരു പേടിയാണ് കുട്ടികളൊക്കെ
ആ്ഹ അത് പിന്നെ ആഹ് അത് ആഹ് പേടിണ്ട പക്ഷെ ഈ എസ് പി സി കുട്ടികളെ സിൽുണ്ട് അപ്പൾ അതുകൊണ്ട് പിന്നെ അതൊക്കെ സ്കൂളിൽ ഉള്ള കാര്യങ്ങൾ മേൽനോട്ടം കൊടുത്തങ്ങ ഇവർക്കൊക്കെ തന്നെയാണ് അപ്പൾ പിന്നെ- അത് പിടിക്കേണ്ട ആൾക്കാാര് വരണായതൊണ്ടേ അപ്പൊ- ശ്രദ്ധ ഉണ്ടാവന്ന് വിചാരിച്ചോൊണ്ട് നിക്കാണ് ഇപ്പോ പി പിന്നെ ആ റോള് വരുമ്പോ മറ്റു കുട്ടികൾ ചിരി നമ്മള് കണ്ടെത്തണം എന്നുള്ളൊരു ഇവർക്കെന്നെ ആ ഡ്യൂട്ടി കൊടുക്കുമ്പോ അങ്ങനെ.
പോലീസ്മാരല്ലെ ക്ലാസെടുക്കാൻ വരാ. പിന്നെത് അയിന്റെ.
ആഹ് ആഹ് ആ പിന്നെ അതിനോടൊക്കെ ഒരു സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിപരമായിട്ട് തന്നെ ഓനൊരു ത് ഇളള ആളാണ് എതിർ ള്ള ഒരാളാണ് അതിനോടൊന്ന് യോജിക്കാത്ത ഒരാളാണ് അതോണ്ട് പിന്നെ. അതൊക്കെ 'പേടി തോന്നിയത് പിന്നെ ഇങ്ങനെ അവിടെയും ഇവിടെയും നിറഞ്ഞ രീതി നടക്കാ ഇങ്ങനെ അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നുമില്ല നേരെ സ്കൂൾ പോവുക അതേപോലിങ്ങോട്ട് വരിക അങ്ങനത്തെ ഒക്ക ആളാണ് ആ കാര്യത്തിന് ഇതു പരിപാടി വന്നിട്ടുണ്ട്. അതിന് വഴിതെറ്റോന്ന് നമക്ക് പറയാൻ പറ്റൂല പക്ഷ നമ്മൾ മാക്സിമം പറഞ്ഞു കൊടുത്ത് ക്ലിയർ ആക്കുണ്ട് പിന്നെ ഓരെ സ്വഭാവം അനുസരിച്ച് തന്നെ അവര് അതിനോട.
ഉം പിന്നെ ആ ഒരു ഇപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെതീല് ഇഷ്ടല്ലാത്ത വ്യക്തി ആണെങ്കി പിന്നെ ആ വാത്ക്കൊന്നും നോക്കൂലല്ലോ.
ആ ഇല്ല അപ്പൊ ഓലെന്നെ ചെറിയ. വ്യക്തിപരമായിട്ട് പേഴ്സണാലിറ്റിന്ന് നമുക്ക് പറയാം അത് സ്വന്തമായിട്ടുള്ള ഒരാളാണ് അതിനോടൊക്കെ ഒരു. അത് പറ്റൂല അങ്ങനെ പറ്റില്ല അതിനോടൊക്കൊരു അങ്ങനെ ഉള്ള. ഒരാളായൊണ്ട് ആ കാര്യത്തിന് ഇപ്പോ ഇതുവരെ പേടിയൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ. പുറമെ പുറത്ത് ആൾക്കാരെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളായിട്ട് അതൊരു മറ്റുള്ളവർ മുഴുവൻ നാണം കെടുന്നത്. ത്മാഭിമാന പ്രശ്നം അതൊക്കെ നല്ലോണം ഉള്ളതോണ്ട്.
പിന്നെ കുട്ടികള അങ്ങനത്തിനൊന്നും പോക്കില്ല മറ്റുള്ള കുട്ടികളെ. ചെയ്തള.
എന്നാല് ആ. എന്നാലും എനിക്ക് പിന്നെ ആരോടും അങ്ങന അധികം സംസാരിക്കാൻ പോകാത്തോണ്ട് എനിക്ക് വിഷമം തോന്നലുംണ്ട്. അങ്ങനെ എല്ലാം ഇങ്ങനെ കമ്പനി എല്ലാവരും കൂടെ നടക്കാത്തോണ്ടേ
ആഹ് കമ്പനി ആഹ് നല്ല കുട്ടികളൊക്ക ആഹ് എന്തെങ്കിലും
പോവാത്ത എന്താന്ന് വെച്ചാല് ഇപ്പം കുട്ടികള് തമ്മില് വികൃതികൾ ഉണ്ടാവുമ്പോ അത് ഭക്ഷണമായ് മാറന്നൊണ്ടാണ് കമ്പനിക്ക് ഇപ്പം പോവാത്തത് പിന്നെയും പിന്നെ അനാവശ്യ സംസാരങ്ങളും അനാവശ്യ വാക്കുകളൊക്കെ പറയുമ്പോളേ കമന്റുകളൊ വരൂല അതൊന്നും അതിനോടൊന്നും യോജിക്ക യോജിക്കണില്ല ആള് ആഹ് അപ്പൊ അതുകൊണ്ടാന്ന് തോന്നണെ ആഹ് അതൊന്ന് അത് നമ്മോടൊന്ന് പറയും അങ്ങനെ
കാരം തന്നെ മാണ്ടെങ്കിലും അവന്റ രണ്ട് പൈസൊക്കെ .
ആഹ് അങ്ങനെ ആ ഒരു രീതിയിലാണ് പോയി
ഉം ബുദ്ധിവച്ചൊക്കെ വരുമ്പോ പിന്നെ ശരിയാവുവാരിക്കും ആഹ് ഭക്ഷണം ഇപ്പോൾ കൊണ്ട്പോണം ഒമ്പതാം ക്ലാസ്സിലായത് കൊണ്ടൊക്കെ കൊണ്ട് പോണം രാവിലെ ഉം എട്ടാമത്തെ കു കുട്ടികള് അതുകൊണ്ട് വാങ്ങലില്ല ഭയങ്കര മടിയാണ് അവിടെ പോയിട്ട് ക്യൂ നിൽക്കാന്നൊക്കെ പറയുമ്പളേ
ആ ഇപ്പോ വലിയ കുട്ടികളായാ പിന്നെ ആരും അങ്ങനെ
ആഹ് വല്യ കുട്ടികളായിട്ടേ അപ്പോ ഇവര് കൊണ്ട് പോവില്ല കഴിഞ്ഞ വർഷൊന്നും കൊണ്ട് പോയില്ല കഴിഞ്ഞ പ്രാവശ്യം പൊക്കെ അവിടെ കൊപ്പോ സ്കൂള് പണ്ടത്തെ പോലെ അല്ലല്ലോ എല്ലാ ഭക്ഷണവും ഉണ്ടല്ലോ പിരി ബിരിയാണി ആയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മുട്ടയും പാലും അതൊന്നും വാങ്ങൂല അവിടെ പോയി നി ക്യൂ നിക്കാൻ വയ്യാന്ന് പറയും അന്നേരത്തെ നമുക്ക് നിന്ന് കഴി
എല്ലാരും ഒന്നും വാങ്ങണമെന്നില്ല
ഉം ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യൂട്ടോ സ്കൂള്ന്ന് വാങ്ങിക്കുവാ ആണെ ചൂടുള്ള ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കാര്.
ആഹ്
അവരെ കൊണ്ട് പോയിട്ട് അതിങ്ങനെ ബേഗിൽ വച്ച് പിന്നെ അവിടെ ചെല്ലുമ്പോൾ തണുക്കും തിന്നണ്ടാന്ന് പറയും പക്ഷേ അപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് കൊണ്ടുപോവില്ല ടീച്ചർ ഇങ്ങനെ മെസ്സേജൊക്കെ വിടും നല്ല പിന്നെ ഇതുണ്ട് ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് എല്ലാരും പ്ലേറ്റ് കൊണ്ടുവരണം അങ്ങനെ കൊണ്ട് പഷെ വാങ്ങലില്ല അങ്ങനെയാണ് ഉം പിന്നെ ഉച്ച അധികം ഗ്യാപ്പുവില്ല ഒരു പിന്നെ കഴിഞ്ഞാൽ പള്ളിയിൽ പോണന്ന് പറഞ്ഞിട്ട് അപ്പം അധികം ഗ്യാ ക്കൂല അപ്പൊ ക്യൂ നിക്കുമ്പോ അതിന് സമയം കിട്ടൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആഹ് ആഹ് ആ അത് സ്വന്തം ആയി ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെ സ്വയം എടുക്കുകാണ് പുളേ ഇപ്പ അങ്ങനത്തൊരു ഇതാണ് വില്യാളായീന്നൊരു ഹി ഹി അങ്ങനത്തെ ആ ഒരു പ്രായം ആണിപ്പോ നമ്മള് അങ്ങോട്ട് പറഞ്ഞാ പറഞ്ഞാല് അനുസരിക്കാൻ പറ്റാത്തൊരു പ്രായമാണ് ഇപ്പോ ഒരിതായ സ്വന്തം തീരുമാനിച്ച് ഓൽക്ക് ശരി ആഹ് ഓല് പറയുന്നത് ശരീന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്ക്കാണ് പിന്നെ ഹസ്ബൻഡ് പോയോ
ആഹ് പോയി ഹസ്ബൻഡ് പോയി ആഹ് ഇപ്പം ഒറ്റക്കാണ്
ഉം അഹ് ശരി ഭക്ഷണൊക്കെ ആയോ
ആഹ് ഭക്ഷണമായി ഏഹ് ചോറും കറിയൊക്കെ ആയി
ഉം
മഴ നല്ല മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കാ
ആഹ് രാവിലെ മുതലേ മഴ അപ്പൊ ഒര് ഇവടെ നമ്മവിടെ പിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് മഴ പെയ്തിട്ട് ഭയങ്കര സൗണ്ടേ വീടിന് ചു റ്റു പാടും വെള്ളം പൈപ്പ് മൊത്തം വെള്ളം ചാടിയിട്ടേ ഭയങ്കര സൗണ്ട് പുറത്തേക്ക് ഇറങ്ങാനും തോന്നണില്ല അലക്കാനൊക്കെ ഉണ്ട് പറയുമ്പോൾ അങ്ങനെ
മെഷീൻ ഉണ്ടവിടെ പക്ഷെ മെഷീന്റെ സ്വിച്ച് കേടായിണ്ട് ഓണ ആക്കണ സ്വിച്ച് കേടായിണ്ട് അപ്പൊ കറങ്ങൂല ഒണ ക്കാൻ പറ്റും അപ്പോ ഒന്ന് കല് അല ചെളി മണ്ണും അലക്കിയതിന് ശേഷം മാത്രേ മെഷീനില് കൊണ്ടന്നിട്ടിട്ട് അങ്ങനെ ചെയ്യലാണിപ്പൊ അത് ആ അതിനൊക്കെ സ്ഥലം ഉണ്ട് അലക്കി ഇടാന്ള്ള സ്ഥലൊക്കെ ഉണ്ട് ഉം പിന്നെ മഴയൊന്നും നിന്നെങ്കിലേ ഉള്ളൂ ഇപ്പൊ ഒന്ന് പുറത്തിറങ്ങീട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റാ
ഉം ഇന്ന് വെയിലല്ല മഴ ന്നെയാണ് ഇന്ന് രാവിലെ മുതലെ
മഴയല്ലേ
ഉം
പിന്നെ കുട്ടികള് വൈന്നേരം വരുമ്പോൾ പിന്നെ നാലരയൊക്കെ ആവുമ്പോ വരൂല്ലേ
ആഹ് നാലെക്കാല് നാലര ഒക്കെ ആവുമ്പോ ആഹ് ഇപ്പൊ മൂന്നരക്ക് വിടും എന്നാലും ട്ടൊള്ളു
എങ്ങനെ
മൂന്നര ആവുമ്പോൾ കൂടുതൽ ചെയ്യും പക്ഷെ അവർക്ക് രണ്ടാമത്തെ ട്രിപ്പ് ആയതോണ്ടേ ഇപ്പൊ ഇവിടെ എത്തുമ്പോത്തിനു എത്രയാകും
അത് ശെരി വരുമ്പോ എന്താ ഭക്ഷണംന്തേലും വേ എന്തങ്കിലും ഉണ്ടാക്കണോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണോ ചോറോ ബേക്കറിയോ അങ്ങനെ എന്തേലും കഴിക്കുമോ
ചോറ് കഴിക്കില്ല എല്ലെങ്കിലൊക്കെ നോക്കൽ ആണെങ്കിൽ രാവിലത്തെ കടിയൊക്കെ ഉണ്ടെങ്കിൽ ചെലപ്പൊ ആഹ
ആഹ ആ എന്നാ ശരി എന്നാ ശരി